ആ
ഹലോ
അസ്സലാമുഅലൈക്കും
ഹലോ
ഹലോ കേക്ക്ണില്ലേ
ആഹ ഇപ്പൊ കേൾക്കാ
ഫുഡൊക്കെ കഴിച്ചാ ആഹ കേൾക്ക കേൾക്ക
ഫുഡ് കഴിച്ച് അവിടെ കഴിച്ചോ
ആഹ് കഴിച്ചു ഇവടെ മഴങ്ങനണ്ട് അപ്പൊ ഇങ്ങനെ നിന്ന് നോക്കിക
മഴയാണോ
ആ അതെ അങ്ങണ്ടില്ലേ
ഇവിടെ മഴ രാവിലെ തൊട്ട് മഴയായിരുന്നു പക്ഷെ ഇപ്പ ഇല്ല ഇപ്പ നല്ല തോർന്നയിക്കുക
ഉം ഇവിട ഞ്ഞി മൂടിങ്ങാണ് നി മൂടി ഇങ്ങന നിക്ക.
ആഹ് ഇവിടെ ഇന്നലെ ഇന്ന് ഇത്രയും നേരം വരെ മഴയായിരുന്നു ഇപ്പൊ ഒരു ഒരു മണിക്കൂറായിട്ട് പെയ്തിട്ടില്ല
അഹ് ശരി
ആഹ
ന്ന് ഇന്നെലൊക്കോ ഇന്നെലിം ഇന്നൊക്കെ നല്ല മഴന്നണ്ട് ഉ അ ഫുൾ ടൈം ആയരുന്നു ഇന്ന് ഫുൾ ടൈം മഴ ആയിരുന്നു ഒന്ന് ഇപ്പോൾ ചോർന്നു ഇഞ് അടുത്തത് പൊയ്യാനതാ നിക്ക്ണ്
ആന്നോ ഇവടെ എന്തായാലും ഒരു മണിക്കൂറോണ്ട് വീട്ടിൽ ഇവിടെ ഞാന് എൻറെ വീട്ടിലാ പ്പൊ എന്റെ മമ്മയുണ്ട് പിന്നെ മക്കള് രണ്ടു പേരുണ്ട് ഹസ്ബന്റ് പൊറത്താണേ
ആഹ് ആഹ് വ്യസ്ടാ
ആ വിദേശ്ത്ത
ഏയ് എത്ര മക്കളാ
രണ്ടു പേര്
അത് ശരി വെല്ലുട്ട്യാളാ പഠിക്കാ
ആ രണ്ടുപേരെ പഠിക്കുക മോൾ എട്ടാം ക്ലാസ്സില് മൂന്ന ആറാം ക്ലാസ്സില്
ഏഹ് ഏഹ് അഹ് ശരി ഇവടെ എന്താ ഇൻക്കൊരു മോ മോളന്നള്ളൂ
ആ
ഇക്ക് രണ്ട് ഞാ രണ്ട് വയസ്സായ ഒരു കുട്ടിന്നെ ഒള്ളു ഞാന് പിന്നെ സിസ്റ്ററാണ്
ആഹ
അങ്ങനെക്കെ ഒരു കുട്ടി ന്നെയെള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷ ആയിട്ടുള്ളൂ
ആന്നോ ആ കുഞ്ഞാണോ
എന്തേ
കുഞ്ഞ് രണ്ടോ എത്ര വയസായി
രണ്ടു രണ്ട്
രണ്ടു വയസ്സോ
ഉം മോളാണ്
ഞാനോ ഉ ഓ എന്തെ ഉറങ്ങുന്നോ അതോ കളിയാണോ
ല്ലോ അവള് കളിക്കയാണ് അവള ടി വി ഇരുന്ന് കാണാണ് കൊച്ചു ടിവിയെ
ഓഹ കൊച്ചു ടിവി ഇരുന്ന കാണുന്ന
കാത്തുന്റെ ആളാണ് കാത്തുന്റെ
ആഹ്
ഇരുവത്ത്നാല് മണിക്കൂറും ഫോണ് വാണം അതന്നെ ഫുഡൊക്കെ ക വായ തുറക്കണം എന്നുണ്ടെങ്കിൽ വായ തുറക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് ഫോൺ അതിന്റെറെ എന്തേലും കാണണം എന്നേലേ തിന്നള്ളൂ
അയ്യോ ആഹ് ഇപ്പൊ പുള്ളേരെല്ലാം അങ്ങനാണല്ലോ
ആ ഇപ്പത്തെ കുട്ട്യള് അങ്ങൻതന്നെല്ലേ അത് കിട്ടണം അഅന്നെ തോണ്ട്ണൊന്നും ആരും പഠ മാണ്ട ഫോൺ തോണ്ട്ണത് കാണണം
സത്യണ നമ്മളൊകെ ക്ക് ആദ്യമേ ടച്ച് ഫോൺ കിട്ടുമ്പോ നമ്മക്കതെങ്ങനെന്നറിയത്തില്ലായി രുന്നു
അത അതെ ഇപ്പൊ ജനിച്ച പാടന്നല്ലേതും അറിയോല്‍ക്ക്
ആഹ് ഇവിടെ ഇത്ങ്ങൾ എങ്ങോണ്ടൊ അത് ഇട്ക്കുന്നു എല്ലാം ഇങ്ങനെ തോണ്ടി തോണ്ടി അങ് കൊണ്ടൊയ്കോളും നമ്മളാണേ അതൊന്ന് കറക്റ്റായി വരാൻ ആ കറക്റ്റ് കൈയിൽ പോയി കറക്റ്റ് ഓപ്പൺ ആയി വരാനൊക്കെ എന്തൊരു പാടായിരുന്നു
അതെ
ആ പഠിച്ചെടുക്കാൻ കുറച്ചു നാള എടുത്ത് ഇവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല എനിക്ക്തോന്നുന്നു ജനിച്ചു വീഴുന്നതേ ഒരു മൊബൈലേക്ക് അറിഞ്ഞോണ്ട തോന്നുന്നു
ആഹ് അതന്നെ ഓല് ഇപ്പത്തെ ജനറേഷനല്ലേ
ആഹ് അ ന്നാന്ന്
ഓ
വിട്ടിൽ ഇല്ല തായിട്ടാ എന്ത് വേണമെങ്കിലും എടുത്ത് നമുക്കറിയാത്ത അവരെ എടുത്ത് കാണിച്ചു തരും
അതെ
ഒരു മണിയും ഇല്ല എല്ലാം അറിയാം
വലിയേത് പറയും
ആഹ
റിമോട്ട്മ്മങ്ങനെ പുട്ച്ച് നെക്ക്ണണ്ടാല് ആരെങ്കിലും പഞ്ഞ്ട്ത്ത മാരിയാ
ആ വേറൊന്നും കാണാൻ സമ്മതിക്ക
ഉം ഇല്ല ഓലത് കയിഞ്ഞ് കിട്ടിയാ കിട്ടി ഫോണൊക്കെ കിട്ടിയാ കിട്ടിയാ എന്റെ ഫോണൊക്കെ രണ്ട് അഞ്ചാറ് വട്ടം പുറത്തക്ക് ഒക്കെ ഫോൺ കൊടുക്കും ക്കാത്ത വാസിക്
ആന്നോ
ആഹ് ജനൽന്റെ ഉള്ള് കൂടി പൊറത്ത്ക്ക്ട്ട്ണ് കുട്ടി ന്ന്ട്ട് ഇന്റെക്കന്ന് എത്ര അടിട്ടീക്ക്ണ് ന്ന്ട്ട് ഡിസ്പ്ലേ ശെരിയാക്കന്നെ ഇന്റെ പണി
അവർക്കത് കിട്ടിയങ്ങ് ശീലമായി അത് ഇല്ലാതെ
ഉം അ നമ്മള തന്നെ പറഞ്ഞാൽ മതി ഞ മാനേ കൊടുത്തതും നമ്മളെന്താ ഒറ്റക്കൊക്കെ ആകുമ്പോൾ അവള് ചെറുപ്പത്തിലൊക്കെ ഒറ്റക്കൊക്കെ ആയിരുന്നു ഞാന് ഓൾ ഒറ്റക്കല്ലേ വീട്ടിൽ അപ്പൊ അത്മ്മേ ഇരുന്നോട്ടെ പണി ഒന്നും ഇടുക്കാനയ്കാഞ്ഞിട്ടാകുമ്പോ എന്തേലൊ ഇട്ടൊട്കുമ്പോ അങ്ങനെ ശീലായതാ ഇങ്ങട്ട് പ്പൊ ഇന്റെ ഇമ്മ പറിം ഇജെന്നല്ലേ ശീലാക്കേത്
ആ് കൊറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ
ആഹ് ഇജ്ജ്ന്നല്ലേ ഒറ്റക്കാവുമ്പോ അങ്ങനെ കൊടുക്ക ഇപ്പൊ കണ്ടീലെ കുട്ടി തെ കയ്യീന്ന് ഫോൺ വെക്ക്ണ്ടൊ
ആഹ നമുക്ക് ഇച്ചിരി ജോലി ചെയ്യണമെങ്കില് ആ ഇവർക്ക് കുറച്ച് കുറച്ച് നേരം കൊടുത്തൽ അത് നോക്കിയിരിക്കുവല്ലോ നമുക്ക് അപ്പോഴത്തേും പെട്ടെന്ന് ജോലി ത്തി ർത് വരാമല്ലോ എന്ന് വിചാരിക്കും
അതെ
ആഹ് അത് നമ്മക്ക് തന്നെ പണിയായി കാർട്ടൂൺ കാണുമ്പോ കൊറച്ച് കൂടുതല് ഫുഡ് കഴിക്കും എങ്കി ഇച്ചിരി നേരം കണ്ടോട്ടെന്ന് വിചാരിച്ച്
ആഹ് അതെങ്ങനെങ്കിലും പള്ളീലേക്ക് എത്തിക്കോട്ടെച്ട്ട് കൊടുക്ക്‌ണതാണ്
കൊടുക്കുന്നു അതിപ്പോ അതില്ലാതെ കഴിക്കത്തില്ലെന്നായി
അതെ
എല്ലാം നമ്മള്ന്നെ ശീലിപ്പിക്കുന്ന്യാ
അതെ
ഉ എന്നിട്ട് ഇനി കുഞ്ഞിനെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല
ആഹ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിപ്പോ അനുഭവിച്ചേ പറ്റൂ സ്കൂള് ചേർക്കണം അപ്പൊ സെര്യാവയ്കാരം.
കൊറച്ച് കഴിഞ്ഞിട്ടേ അത് ആയി കഴിയുമ്പോഴേ
ക്കാനായിക്കണ് മൂന്നാഴ്ച്ച ആവാനായി രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ വയസയാണ്
അത് കഴിയുമ്പോ അവരുടെ ശ്രദ്ധയ അങ്ങ് മാറും അവിടെ ചെന്ന് വേറെ കൊച്ചുങ്ങളൊക്കെ ആയിട്ടേ
ഉം അപ്പഴാണ് പിന്നെ ആഹ് ഇത് പോ വീട്ടിൽ ഓള് ഒറ്റക്കല്ലേയുള്ളൂ പിന്നെ ആരെങ്കിലും ഒപ്പംവേണം കളി കാ പ്പങ്ങനെ ആൾണ്ടെങ്കില് പ്രശ്നയ്യ ട്ടോൾക്ക്
ആഹ്
ഇങ്ങനെ ഇരുന്ന് കളിച്ചോളും പ്പന്റെ വീട്ടിലൊക്കെ വന്നാല് പോണന്നെ അവശ്യം ഇല്ല ഓക്
ആ അതാ അത് ഇപ്പോ ഒറ്റക്ക് ഉള്ളപ്പോ പിന്നെ കൊ ച്ചിനും എന്ത് ചെയ്യണന്നറിയത്തില്ലല്ലോ അപ്പൊ അവർക്കാകെ ആഹ് അവർക്കാകെയുള്ള ഒരിതന്ന് പറയുന്നെ ഫോൺ കാണാം കാർട്ടൂൺ കണ്ട് ഇരിക്ക്യ
ഉം
അതുകൊണ്ടാ ഇനി സ്കൂളിൽകേറി കഴിയുമ്പോ അതൊക്കെമാറും ഇവിടെ പിള്ളർ അങ്ങനൊയിന്ന് രണ്ടു പേരും ഫോണൊക്കെ പിന്നെ രണ്ടു പേരും വല്യ വ്യത്യാസം ഇല്ലാത്ത കൊണ്ട് അവരങ്ങ് കളിച്ചൊക്കെ ഇരിക്കുവായിരുന്നു
ആ രണ്ടെണ്ണം കൊഴപ്പല്ല അപ്പ അങ്ങനെ രണ്ടെണ്ണം കൂടി കളിച്ചിരിക്കും ഉം
ആഹ് കാർട്ടൂണൊക്കെ കാണാനാന്നെ ഇങ്ങനെരിക്കും അത് കഴിഞ്ഞ് എപ്പോഴും അങ്ങനെ ഫോ ഫോണിനോട് വല്യയ ഫോൺന്ന് പറഞ്ഞാ ഫോണ് വേണം പക്ഷേ ഞാനിങ്ങനെ രാത്രി രാത്രി ഒരു അരമണിക്കൂർ കൊടുക്കും അപ്പൊ അതുകൊണ്ടവർക്ക് അറിയാ ആഹ് ഒരു ടൈമിലേക്ക് കിട്ടത്തോളന്ന് ആ അപ്പൊ അതുകൊണ്ട് പകലൊന്നും ചോദിക്കത്തില്ല വീട്ടിൽ ഇരിക്കുന്ന സമയത്താണേങ്കലും വ്യ
ആഹ
എടുത്തോട്ടെ കളിച്ചോ ന്ന് ചോദിക്കത്തിയൊന്നുവില്ല കാര്യം കിട്ടത്തില്ലന്ന് ഇതറിയാം ആഹ് അപ്പൊ രാത്രിയേ കിട്ടൂ അപ്പൊ രാത്രി ആഹ് വടിച്ചുകഴിഞ്ഞ് ഓ ചോറ് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോ
കൊഴക്കും
ആ കിട്ടും ആ അതുകൊണ്ട് പെട്ടെന്ന മോനൊക്കെയാന്നെ പെട്ടെന്നാ കഴിക്കുന്നത് ഫാസ്റ്റില് കാര്യം ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടേ പെട്ടെന്ന് കേക്കും ആഹ് പെട്ടെന്ന് കഴിച്ചിട്ട് പോയി ഫോൺ എടുക്കാം ആഹ് അതുകൊണ്ട് ആഹ് അതുകൊണ്ട് പിന്നെ പകലൊന്നും ചോയിക്കത്തിയൊന്നുമില്ല പിന്നെ ഇപ്പോ പഠിക്കാനും ഒക്കെ ഒരുപാട് ണ്ടായി മോള് ഹൈസ്കൂളിലേക്ക് കേറിയില്ലയോ
ഏഹ് പത്തിലാ
ആഹ് എട്ടിലായി
വീട്ടിലെത്തി ഉം
ആഹ് അപ്പൊ ഇനിപഠിക്കാനും ഒത്തിരിയുണ്ട്
ഉം ഇനി അങ്ങട്ട് ശ്രദ്ധിച്ചിലെക്കി പോവും
ആഹ് ട്യൂഷനൊന്നും ഇല്ലായിര്ന്ന് ഇപ്പൊ ഞാനൊരു ഓൺലൈൻ ട്യൂഷനാക്കി മോളെ മോന് ട്യൂഷൻ ഒന്നുല്ല ഞാൻ തന്നെയ പഠിപ്പിക്കുന്നേ
ആഹ് ആഹ് സ്കൂളിട്ട് വന്ന് കഴിഞ്ഞിട്ടെ ആ നിങ്ങ ടീച്ചോ
ഞാന് അല്ല സൈക്കോളജിസ്റ്റായിരുന്നു ആഹ് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല ആഹ്
പ്പൊ ഒരു വർഷായി റിസൈൻ ചെയ്തിട്ട്
ആഹ് ശെരി ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞ മനസ്സ് വായിക്കണ അല്ലേ
ആഹ്
ക്ക മറ്റേ വച്ചിട്ടള്ളതൊക്കെ അറിയില്ല
ആഹ് അങ്ങനില്ല എങ്ങനെ മനസ് ഇതിലുള്ളൊന്നല്ല നമ്മൾ പറഞ്ഞ പിന്നെ അറിയാൻ പറ്റും നേരിട്ട് ആ നേരിട്ടാ നേരിട്ടാവുമ്പോൾ ഒരിപ്പൊ കള്ളോണോ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ബോഡി ലാംഗ്വേജില് നമുക്ക് പഠിക്കുവല്ലോ
ആഹ് ഞാനിപ്പ എന്റെ കെഴുത്ത് ഉളുക്കി കിടക്കുക
അതെന്തു പറ്റി
അത് ഞാൻ ഇന്നലെ ആ ക്ക്‌ ഇന്നലെ ന്നല്ലെ സു സുബീക്ക് വെറുതെ ഇങ്ങനെ മൂതയ്ക്കാൻ നീച്ചപ്പോ ങ്ങനെ ബെജില് കോറച്ചേരം ഇരുന്ന്ങ്ങാണ്ട് അമ്മളെ മടി ക്ക്‌ സാധാ നൂക്ക്‌ണ പോലെ നൂക്കിങ്ങാണ്ട് മേലേക്ക്‌ ങ്ങനെ കൗത്ത് പൊന്തിച്ചപ്പോ പെറ പെറാണ് വേ ഇതാണത് മന്താമുറം അപ്പൊ കഴുത്തിന്റെ അവിടൊന്നും പ്രശ്ന ഇല്ല പക്ഷെ ഇങ്ങട് ബാക്ക്ക്ക് തിരിഞ്ഞോക്കാൻ പറ്റ്ണ് മ്മള് നിസ്കേരിച്ച്ങ്ങാണ്ട് സലാം വീട്ടുലെ
ആഹ്
അങ്ങനെ ചെയ്യാൻപറ്റൂല പ്പൊക്കെ വരും വരുത്തുണ്ട്
ആന്നോ
അപ്പ എന്നിട്ട് ഇന്നലെ കൊണ്ടഈ ഡോക്ടറെ കാണിച്ചപ്പോ എതാണ് മ ഞ്ചില് വാൽവാന്ന് പറഞ്ഞ് അഹ് അഞ്ചുസ്തേന് ഗുളികയൊക്കെ തന്ന്ക്കണു അത് കൊറവ്ചെയ്യൂന്നുണ്ടെങ്കി എക്സ് എക്സറേ എടുക്കാൻ പറഞ്ഞ്
അല്ല മസില് വലിവ് വ ന്നതേ അത് എടക്കിങ്ങനെ നമ്മക്കെ ആ ഭാഗം തന്നെ ഇങ്ങനിതാവരുതേ അപ്പൊ ഒന്നുടെ ഇതാവും അത് ആ ഭാഗത്ത് നമ്മള് അധികം സ്ട്രെസ്സ് കൊടുക്കാതെ ഒരുപാട് അത് ആ കഴുത്തിന്റെ ആ ഭാഗം വെച്ച് നീട്ടിക്കെ നോക്കാതെ കറക്റ്റ് ഇങ്ങനെ വെച്ചിരുന്നാ മതി അല്ലെങ്കിലത് വീണ്ടും വലിയും
ഉം തലയാണൊക്കെ വെ തലയാണ എടുത്ത് ഒയിവാക്കാൻ പറഞ്ഞു
ആഹ് അതാ പറഞ്ഞേ ആഹ് അവിടെ വീണ്ടും വലിഞ്ഞുകയിഞ്ഞാ ത് നല്ല ഇതാവും അവിടെ വലിവ് കൂടുവേ അപ്പോഴ ചെല ഇപ്പൊ ഈ സാധാരണ ചെറിയ തോതിലുള്ള വലിയച്ചിലാണെങ്കിൽ ഈ ടാബ്ലറ്റ് കൊണ്ടങ്ങ് റെഡിയാക്കും ഇഞ്ചെക്ഷൻ വല്ലോ എടുത്തോ
ഇഞ്ചെക്ഷൻ എടുക്കണോ ചോദിച്ചത് അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ അത് വദ കപ്പ് ആ സൂചയ എടുക്കുമ്പോ ആള്ള ഡോസ് ഇപ്പം പിന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഉണ്ടാവില്ല അപ്പൊ പറഞ്ഞപ്പ പിന്നെ ഞാൻ ആക്കില്ല
എടുക്കുന്നയായിരുന്നു നല്ലത്
ആഹ് അപ്പ വേദന കൊറവുണ്ടാവും പിന്നേം തുടങ്ങുന്ന് ഡോക്ടർന്ന് ഡോ
ആഹ്
ആഹ് അതാ ഇഞ്ച ഇഞ്ചക്ഷന്റ ഡോസ് കഴിഞ്ഞാല് അതെ അതാണ് പിന്നീും തുടങ്ങുന്നന്ന ഒരെല്ലാം പറയുമ്പോ പിന്നെ നമ്മക്ക് പിന്നെന്താ
അല്ല പക്ഷെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെ ഈ ടാബ്ലറ്റ് കൂടാവുമ്പോഴേ അതങ്ങ് ക്ലിയർ ആയേനെ
ആഹാ
ആഹ് സാധാരണ ഇതിൽ ഈ വലിവും മസിൽ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പം നമ്മൾ ഇഞ്ചക്ഷനാ സാധാരണ എടുക്ക്ന്ന എടുത്ത് കഴിഞ്ഞിട്ട് ആഹ് ടാബ്ലറ്റ് എന്തായാലും അഞ്ചു ദിവസത്തെ ടാബ്ലറ്റ് തരുവല്ലോ ഉം അതുകൂട ആവുമ്പോ റെഡിയാവും ഇതിപ്പ അധികം സ്ട്രെസ്സ് കൊടുക്കാതിരി ഭാഗത്ത് തലേണ വെച്ചിട്ടെ
ആഹ് ന്നോട് കുനിഞ്ഞിട്ടുള്ള പണിയൊന്ന് എടുക്കരുതെന്നൊക്കെ പറഞ്ഞു
കാര്യം അല്ല അങ്ങനെ വെച്ച് കഴുത്തായത് കൊണ്ടേ നമ്മൾ അങ്ങനെ ഒരു ജോലിയും അങ്ങനെ ചെയ്യാൻ പാടില്ല, കഴുത്തിന്റെ ഭാഗമായൊണ്ട്
നിങ്ങളൊന്നും
ആഹ് ഓക്കെ